ഹലോ
ഹലോ
ആഹ കേക്കുന്നില്ലേ.
ആഹ ഇപ്പൊ കേക്കാം
ആഹ ആ പിന്നെ എന്തൊക്കെയുണ്ട്.
എന്തോ ഒരു സൗണ്ട് കേൾക്കണ്ടല്ലോ.
ഇപ്പഴുണ്ടോ.
ഇപ്പോ ചെറുതായിട്ട് ഒരു ഫൻ എന്തോ കറങ്ങണ്ടോ
ഇല്ല ഇല്ല
ആ എന്നാ ഫോണിന്റെ പ്രശ്നമാവും
ആ ആയിരിക്കും പിന്നെ ച വിശേഷങ്ങൾ നല്ല വിശ വി ശേഷങ്ങിപ്പ മഴയായിരുന്നു അപ്പ അതിന്റെ ആയിരിക്കും എന്നാലല് ചിലപ്പം റേഞ്ചിറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും.
ആഹ അതാവാനാണ് സാധ്യത ഇവിടെ പ്രശ്നല്ലട്ടോ ഇവിടെ ഇന്ന് നല്ല കാലാവസ്ഥ. നല്ല വെയിലായിരുന്നു. ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല. ഉ ഇന്നലെ മിനിയാന്നക്ക നല്ല
ഫുഡൊക്കെ കഴിച്ചോ?
ഓ ഫുഡൊക്കെ കഴിച്ചു. മക്കളൊക്കെ ഉറങ്ങി. ഉറങ്ങാൻ കിടക്കണ്ട്.
ആ പിന്നെ എന്തായിരുന്നു സ്പെഷ്യല്. ഹലോ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ ആ ഇടക്ക് കട്ടായി പോകുന്നുണ്ടോ? ആ
ഇവിടെ ഒരു പ്രശ്നവല്ല ഞാൻ കേൾക്കുന്നുണ്ട്.
ആഹ അവിടെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ കേട്ടില്ലാൻ ചോദിച്ചേ.
ആഹ ഇവിടെ നേരത്തെ ഭക്ഷണംക്കെ കഴിക്കുവോ? രാത്രി.
ഇല്ല ഇവിടെ ഞാനിപ്പ കഴിച്ചതേ ഉള്ളൂ. ഞങ്ങൾ എന്നുംന്ന് ഒമ്പത് മണിയൊക്കെ കഴിയും മ്പത് ചിലപ്പോ ഒമ്പതര ആ സമയ
ആഹ ആ ഇവിടെ നേരത്തെ കഴിക്കും. ഒരുഏഴ ഏഴ മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക്.
ആഹ അന്നേരം കഴിക്കണം. എന്നാ പറയുന്നത്.
ആ കുഞ്ഞുങ്ങൾക്ക് കൊ കുട്ടികള് കഴിക്കുമ്പോ കൂടെ ഞാനും കഴിക്കും.
ആ ആ ഇവിടെ ഞങ്ങ എട്ട് മണിയക്ക്കവും ഇട്ടല്ല ഒമ്പത് ഒമ്പത്തര.
ആഹ ആദ്യക്കെ അങ്ങനൊയിരുന്നു. അപ്പൊ മാറിയതാ
ഉം കുഞ്ഞ
ചല ദിവസം അല്ല ആ ഒരാള് മൂന്ന് വയസ്, നന്ന ചെറിയത്
ആ
പിന്നെ പത്ത് വയസ് ഒക്കെയ
ഉം
അപ്പ അവരൊക്കെ ഇപ്പ സ്കൂളൊക്കെ ആഹ എത്രളാ
ഒരാൾക്ക് അഞ്ച് വയസ്സ്, ഒരാൾക്ക് പത്ത് വയസ്സ്.
ആഹ അതേപോലെ തന്നെ അപ്പൊ അവര് നേരത്തെ കഴ സ്കൂള് പ സ്കൂള് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബേക്കറി കഴിക്കോ അപ്പൊ പിന്നെ വെശ ക്കല്ലോ.
ആ
അപ്പൊ നേരത്തെ ഉ ചോറ് കഴിക്കും.
ഉ പിന്നെ ഇന്നെന്തു ആയിരുന്നു സ്പെഷ്യല്
ആ സ്പെഷ്യലായിട്ടൊന്നുംല്ല ഇന്ന് പച്ചക്കറിയാ. ആ പിന്നെ മീൻ. ആഹ ചോറാണ് കഴിക്കുക. ചില ദിവസങ്ങളെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കും. കൂടുതലായിട്ടും ഉം ചോറാണ് ഇണ്ടാവാ.
അപ്പൊ രാവിലെ വെക്കോ അതോ വൈകിട്ടോ
അല്ല രാവിലെ തന്നെ വെക്കും. നന്ന രാവിലെ അല്ല ഒരു പതിനൊന്ന് മണി ഒക്കെ ആവുമ്പോഴേക്ക് വച്ചാല് കൊറച്ചാളല്ലേ ഉള്ളൂ രണ്ട പ്രാവശ്യമായിട്ട് വക്കുള്ള ഇതല്ലല്ലോ.
ആ ആ അപ്പൊ കുഞ്ഞുങ്ങള ചോറൊന്നും കൊണ്ട പോകത്തില്ലേ?
ഇല്ല മോള് കൊണ്ടോവും അവൾക്കായിട്ട് ചിലപ്പം പിന്നെ രാവിലെ ഉള്ള ഭക്ഷണം എന്തേലും കൊണ്ടോവും. അങ്ങനെ കണക്കൊന്നുമില്ല ചിലപ്പോ സ്കൂള നിന്ന് വാങ്ങി കഴിക്കൂ. എട്ടാം ക്ലാസ്സിലല്ലാം എത്തിയുള്ളൂ ഭക്ഷണം ഉണ്ട്. കൂടുതലും അവിന്ന് വാങ്ങ കഴി ഇപ്പം പഴയ പോലെ ഒന്നല്ലല്ലോ, നല്ല ഭക്ഷണല്ലോ സ്കൂളിലൊക്കെ
ആഹ അതെ അതെ അതെ ആ നേരത്തെ കഞ്ഞിയും പയറും ഒക്കെ ആയിരുന്നല്ലോ ഇപ്പൊ പിന്നെ ചോറും അതിനനുസരിച്ചുള്ള കറികളും
ആഹ ഇപ്പം നല്ല നല്ല ഭക ക്ഷ്ണങ്ങളാണല്ലോ. പിന്നെ ബിരിയാണി ആഴ്ചൽ ഒരിസം ബിരിയാണി. അതേപോലെ ആഹ ബിരിയാണി മന്തി ഒക്കെ ഇടക്ക് വരലുണ്ട്.
മന്തി ഉണ്ടോ?
ആഹ മന്തി അൽഫാമ ഒക്കെ വരലുണ്ട് ചില സമയങ്ങളിൽ
ആഹാ അതൊക്കെ അപ്പ എങ്ങനാ സർക്കാർന്ന് വരുവാണോ?
ആയിരിക്കും, അല്ലാതെ എങ്ങനെയാ സർക്കാരിന്ന് തന്നെയാവും സർ സർക്കാർ സ്കൂളല്ലേ
ആഹ അല്ല നമ്മുടെ ഇവിടെ ബിരിയാണിയൊക്കെ കൊടുക്കും എന്നാലും ബിരിയാണിയ ആയിട്ടല്ല അവര് അവിടുത്തെ ചോ റിനെ തന്നെ മൊ ട്ടേക്ക ഇതാക്കിയിട്ട് എഗ്ഗ് ബിരിയാണി പോലെ കൊടുക്കും.
ആഹ ഇവിടെ വല്യ സ്കൂളുകളോക്കെ ഉണ്ട് ഇവിടെ ഇവര് പഠിക്കുന്നിടത്തില്ല.
ആഹ് ഇവിടെ ഹസ്കൂ യു പി ഹൈസ്കൂൾ ഒക്കെ ഒരുമി കാണ അപ്പൊ വരലുണ്ട് ഇടക്ക് അത് അല്ലേലും സാധാ സാധാ ന്നാ ആണെങ്കി തന്നെ നല്ല സാമ്പാറ് ഉപ്പേരി തൈര് അങ്ങനെയൊക്കെ വരുവല്ലോ സമ്മന്തി പഴയ കാലത്ത് എന്തെങ്കിലും പയറോ കടലയോ നമ്മളൊക്കെ പോയ കാലത്ത് അങ്ങനെെ
ആ അന്ന് പയറ് പയറ് തോരനും
ആഹ് ആ അതാണ് ഇപ്പൊ ആ കാര്യത്തിലൊക്കെ സുഖ എന്നാ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയാ
ആഹ് എനിക്ക് തോന്നുന്നു അങ്കമ്പാടിയിലും ഉണ്ട് ഇപ്പോ ഒരുപാട് കാര്യങ്ങള്
ണ്ട് ഒരുപാട് മാറ്റങ്ങള് ഇപ്പൊ ഒരുക്ക് ഫുഡ് ഉണ്ടാക്കാനേ ടൈമ് ഒള്ളൂ ടീച്ചറ് പറയൂ ഇവിടെ മോള് പോവലുണ്ട് ഇപ്പൊ പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല പിന്നെ ഒരാ ചെല ഒരാള് ലീവൊക്കെ ആകുമ്പോ ആ ഒന്നിനും കഴിയില്ല കുട്ട്യളെ ശ്രദ്ധിക്കാൻ തന്നെ പ്രയാസമാണെന്ന അറിയും
ആഹ് ആ
ആഹ് ഇത് രാവിലെ ഒരു ഭക്ഷണം ഈ ഇഡലി സാമ്പാറൊക്കെ ഓരോ ദിവസം ഓരോ ദിവസം ഓരോ മന്യു ആണ്
ആഹ്
പല പല ഭക്ഷണങ്ങളാ
ഉം ആഹ് നേരത്തെ നമ്മളൊക്കെ പഠിച്ച വന്നപ്പോ ഇത്രയൊന്നും ഇല്ലല്ലോ ഒ രാവിലെ ഇപ്പം നമ്മൾ പത്ത് മണിക്ക് കഴിക്കാൻ എന്തേലിലും കൊണ്ട് പോകണം പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി കാണും വൈകിട്ട്
ആഹ് ടീച്ചറ് പറയും വീട്ടിൽന്ന് വയറ് നിറച്ച് കൊടുത്ത് പറഞ്ഞ് വക്കരുത് പിന്നെ കുട്ട്യൾക്ക് ബുദ്ധിമുട്ടാണ് ദഹിക്കാനുള്ള ടൈമി കി കിട്ടൂല അവിടുന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത്തിരി ടൈമല്ലേള്ളൂ ആ ഇടയില് മൂന്നു നാലു പ്രാവശ്യമൊക്കെ കൊടുക്കണ്ട് കൊറെേശ ആണെങ്കിലും
എല്ലാം കൊടുക്കും
കുട്ടികൾക്ക് കുറേശൈ മതിയല്ലോ അവർക്കത് ബുദ്ധിമുട്ടാവല്ലോ ആ ദഹിക്കാന് അതുകൊണ്ടാണ് ആഹ് പാല് മുട്ട പിന്നെ എന്തൊക്കെയോ പറഞ്ഞ മേനൊക്കെ ഗ്രൂപ്പിലിട്ട് തന്നീനു രക്ഷിതാക്കൾക്ക് കാണാന്
കഴിച്ചോളോ കുഞ്ഞ്
ആ കൊറെശെ അധികം ഇരുന്ന് കഴിക്കാൻ മടിയാണ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് അങ്ങനെ ആഹ് അങ്ങനെയാണ് ശീലം ഇരുന്ന് ചോറ് അങ്ങനെ കഴിക്കൊന്നുമല്ല
ആ ആഹ് മൂന്ന് വയസ്സല്ലേ ആയുള്ളൂ
ആ വേശന്നല് വിശക്കുണ്ടന്ന് പറയും
ഉം
എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കും ഇപ്പൊ തുടങ്ങിയള്ളൂ ഒരാഴ്ചായിട്ട് ട്ടൊള്ളൂ പോവാാന് പ്രശ്നാണ് രാവിലെ ആ അത് അങ്ങട്ട് ആ ഭാഗത്തേക്ക് പോകാനേ പാടില്ല അങ്ങനെ ടീ അയിന് ആ വഴില്ല ആ വഴിയല്ല പറിയൂ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങ വീട്ട്ന്ന്
ആഹ് ഇനിയിപ്പോ കൊറച്ചു ദിവസം
ആഹ് ശരിയാ ശരിയാവണ്ട് ആ ആദ്യ ത്തെഅത്ര കുഴപ്പല്ലേ ഇപ്പൊ ഇപ്പം പിന്നെ ഇഷ്ടമായി വരുന്നുണ്ട് മറ്റേത് ബുക്ക് സ്ലൈറ്റ ഒക്കെ കാണുമ്പോ ദേഷ്യ കുറച്ച് ദിവസം ഇപ്പം ശരിയായി എഴുതാനൊന്നും ആയിട്ടില്ല ഇപ്പൊ റൗണ്ട് വരക്കല് തൊടങ്ങിട്ടുള്ളൂ ആ പെൻസ് സ്ലൈറ്റ് ആ ഇപ്പം പിന്നെ ഇന്ന് ഇപ്പൊ റൗണ്ട് ഒക്കെ വരച്ച് കൊണ്ടുവരാൻ പറഞ്ഞ് ഹോം വർക്കൊക്കെ ഇട്ടുണ്ട്
ആഹ് ആദ്യം അവര് കയ്യൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിട്ട് ഒക്കെ ചെയക്കും
ആഹ് അതിന് വേണ്ടിയിട്ടാണ് റൗണ്ട് വരക്കാൻ പറ ഉണ്ട് പിന്നെ കളർ കൊടുക്കലൊക്കെ നല്ല രസമാണ് കാണാൻ ഒ പേജ് മുഴുവൻ കെടു ഈ ഈ പ്രായത്തില് രസാണല്ലോ അത്
ആഹ്
മൂത്ത ആള് മൂ മൂത്താളോട് പറഞ്ഞുകൊ ക്കാൻ പറഞ്ഞിട്ട് അവൾക്ക് ദേഷ്യം വര്‌ണ്ട് അവള് ഇവര് നീ കുട്ടി അങ്ങോട്ട് പേജ് മൊത്തം അങ്ങോട്ട് കളർ കൊടുക്കാം മെയ്ക് കളർ അല്ലേ
ആഹ്
ഞാൻ പറഞ്ഞ അതൊക്കെ മതി അത്രയെല്ലെ ആയിട്ടുള്ളൂ റെഡി ആയിക്കോളും ആ ആ ബുക്ക് ആഹ് ആ ബുക്ക് ഒക്കെ അതിനുള്ളതാണ് ടീച്ചർ ഒന്നും പറയില്ലാന്ന് പറഞ്ഞു അല്ലാതെ ഇപ്പം ഓലെ കൊണ്ട് നിർബന്ധിപ്പിക്കാൻ പറ്റ പറ്റില്ലല്ലോ
ആഹ് അഹ് ശരിയാ പിന്നെ കുഞ്ഞുങ്ങൾ ക്കൊരു മടിയും പേടിയൊക്കെ
ആഹ് നല്ല പേടി ഇപ്പ കൊഴപ്പല്ല ബുക്കൊന്നും നോക്കന്നല്ലായിരുന്നു ഞാൻ പോണില്ലാന്ന് പറിയലയ്നു കുട്ടി കാണുമ്പോ രണ്ടീസം ഫസ്റ്റത്തെ രണ്ടീസം പോയിട്ട് രാത്രി ഉറക്ക് മുറുക്ണില്ല ഒറങ്ങി വരുമ്പോഴേക്ക് ഉം ഇട്ടിട്ട് പോവ്
ഞെട്ടാ ആഹ് അതാദ്യം നമ്മള് വിട്ട് നിക്കുമ്പോ ഉള്ള ഒരു വെഷമം പിള്ളേർക്ക് എല്ലാർക്കും കാണുമല്ലോ
ആഹ് വിട്ട് അങ്ങനെ ശീലല്ലല്ലോ നമ്മളെങ്ങോട്ടും പോണില്ലല്ലോ പിന്നെ അത്രയും ടൈമില് കുറച്ച് ടൈമൊക്കെ അല്ലേ നമ്മൾ മാറിക്കുള്ളു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി തന്നെ ആ അപ്പൊ ആ ഒരു ഇപ്പൊ ശരിയായി അന്ന് ഞാൻ കരുതീന് പോവണ്ടാന്ന് വിചാരിച്ചിരുന്നു പിന്നെ ശെരിയായി ഇപ്പൊ കുഴപ്പല്ല ഇപ്പ ച്ചാ ഇട്ട് പോരുമ്പോ ള്ളരു കുറച്ചേരം ഉള്ളൂന്ന് പറഞ്ഞു പിന്നെ ടീച്ചറ് വീഡിയോ ഒക്കെ വിട്ട് തരലിണ്ട് ഇപ്പോ അങ്ങനെ സൗകര്യം ഉണ്ടല്ലോ എല്ലാ കാണാന് അവരൊക് കളിയൊക്കെ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ സെൻഡെയ്യും ടീ ചറ് അപ്പോ പിന്നെ അമ്മക്ക് അല്ലാ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് മക് ക്കെണ്ട് തോന്നണ് എല്ലാരൊന്നും എല്ലാ ദിവസം വരില്ലല്ലോ അങ്ങനെ നിർബന്ധ സാ ഇതില്ലല്ലോ ന്നാലും കൊഴപ്പല്ല ഇട് പിന്നെ ചെറിയ മക്കളല്ലേ ഉള്ളൂ നാല് വയസ്സൊക്കെ ആയാ പിന്നെ നഴ്സറിയിലും ഒക്കെ പോവല്ലേ അതുവരെല്ലേ ഉള്ളൂ വരുന്ന കുട്ടികളുള്ളൂ ആ ചെറിയ കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളു
ഉം
രസാണ് കാണാന് ആ ഓക്കെ